ഹലോ വാലക്കും സലാം കിടപ്പന്നായില്ലേ നല്ല വർത്താനം
ഉം കിടക്കാനായോ
കിടക്കൻ ആവണു
ഉം ഉം ഓ കഴിച്ചു കഴിച്ചു ഞങ്ങളൊ കിടന്നു നിങ്ങള് കിടന്നോ
കിടന്നിട്ടില്ല ഇങ്ങനെ മകനെ വെയ്റ്റ് ചെയ്ത് നിക്കാ കുട്ടിനെ
ആ എപ്പഴാ വരിയാ
പതിനൊന്ന് മണിയൊക്കെ ആക്കും വരണെങ്കില് എന്നാൽ ഈ സമയത്തൊക്കെ ഞാൻ എല്ലാതും കഴിഞ്ഞിട്ട് കടക്കണതാണ് ഇന്ന് എന്തോ കറണ്ട് കൊറച്ച നേരം പോയി അപ്പൊ അങ്ങനെ ഫോണിൽ അങ്ങനെ ഇരുന്നന്നാണ്ട് ഇങ്ങ നേരം വൈകി അത്താഴം കഴിഞ്ഞിട്ടില്ല
ആ
എന്തൊക്ക അല്ല ഓനെ പമ്പിലെരു പാർടൈമായിട്ടേ പമ്പില് പോകും കുറച്ച നേരം കോളേജ് വിട്ടന്നാല്
പിന്നെ എന്തൊക്കെയാ മക്കള് പറഞ്ഞു
ഉം എത്ര ആളാ
മൂന്നാള്
ആ
പിന്നെ എന്തൊക്കെ എങ്ങനെ
ഓറ്റക്കാ താമസം ന്നോയ്ക്കാ
ആ അല്ല ഉപ്പേം ഉമ്മേം ഒക്കെ ണ്ട് കൂടെ
ഉം ആ
ആ പിന്നെ എന്താ കഴിച്ചു എന്താ കഴിച്ചേ
ഇപ്പൊന്നുല്ല കടക്കാ
മ്മാനെ കാത്തിരിക്കാണ് ഏ അതെന്തേ രാത്രി കഴിക്കലില്ലേ
ആ പൊതുവെ കൊറക്കാൻ നോക്കാണ്
ആ ആ ഇപ്പൊ അങ്ങനെ രാത്രി ന്നാരും വല്ലാണ്ടെ കഴി ആ അല്ലെങ്കിൽ ഇപ്പം രാത്രില്ലെ ആരും കഴിക്കണില്ലല്ലോ അപ്പൊ എല്ലാരും ഒക്കെ കൊറച്ച് പറഞ്ഞിട്ട് കൊറച്ചരല്ലേ
ഉം ഉം
ഉം ഞാനും തടിയൊക്കെ ണ്ട് ഞാനും പക്ഷെ ചോറൊക്കെ തിന്നും രാത്രി അയ്ലൊന്നും കൊറക്കലില്ല അയ്ലൊന്നും കൊറവ് വരുത്തലില്ല്യാ കൊറച്ച് തിന്നൊള്ളൂ പക്ഷേങ്കിൽ തിന്നല്ണ്ട്
ചെലപ്പോ അങ്ങട് ആ ഒരു ക്ഷീണത്തിലങ്ങനെ ഉറക്കം കിട്ടിയാ കൊഴപ്പല്ലട്ടോ ഉറ ക്കം കിട്ടിയില്ലെങ്കി വയറ് കാളീട്ട് ഉറങ്ങൂല്ല ഉറക്കം വരൂല അതാണ് പ്രശ്നം
ആ ആ അങ്ങനാവുമ്പോ പ്രശനം പ്പ എന്തെങ്കിലൊക്കെ ചെറുത് എന്തെങ്കിലൊക്കെ കഴിക്കാ അങ്ങനെ പറ്റനെ പട്ടിണി കെടക്കണ്ട ആവശ്യല്ല ചെറുത് എന്തെങ്കിലൊക്കെ ങ്കിലൊക്കെ ചൂടെ ജൂസെങ്കിലും ഇണ്ടാക്കി കുടിച്ചൂടെ
അയ് ജ്യൂസ് കുടിക്കണെക്കാളും നല്ലതാ ചോറ്ന്നാ നല്ലത് ദിവസത്തിൽ ഇള്ള പൻസാരൊക്കെ പാടെ ഇട്ട് കുടിച്ചുമ്മ
മധുരൊക്കെ അല്ല മധുരം കൊറക്കണം കൊറച്ച് മധുര ഈത്തപ്പഴം
ലോ ഓട്സ് ഒക്കെ ഇണ്ടാക്കിട്ടെ ഓ ഓട്സ് ണ്ടാക്കും പക്ഷെ ഇണ്ടാക്കാൻ മടിച്ചിട്ട് പറിം പോലെ അതും ണ്ടാക്കാതക്കും അതുണ്ടാക്കണേ വിചാരി
ആ ആ
അപ്പ പിന്നെ ചോറിനെ കൊറച്ചേ വെച്ചുള്ളൂ ഉപ്പുമാവ് ഉണ്ടാക്കി ഇപ്പൊ അപ്പൊ അതിപ്പോ മകന് പറ്റൊന്നറീല്ല
ആ ഏ അരും ആരുല്ലേ പിന്നെ
ഇണ്ടേ ഇവടെ മക്കളൊക്കെ കടത്തിയൊരൊക്കെ കടന്നു ഉം ഹസ്ബൻഡ്ണ്ട്
ഒരേത്രാളാ
ഓര്ക്കു ഉപ്പ്മാവൊക്കെ മതി ഓർക്ക് ചോറ് പറ്റൂല രാത്രി
ഉം ഉം ആ എല്ലാ ഭർത്താവ് ഇവടല്ലേ വീട്ടിലില്ലേ?
ഉണ്ടേ അത് കടന്നു.
കിടന്ന്ല്ലേ നിങ്ങള് മാത്രേള്ളൂ നീ മാത്രേള്ളൂ കിടക്കാതെ നിക്ക
ഉം ഇല്ല ഞാന് കിടന്നിട്ടില്ല വെർ മൂന്നാമത്തൊൻ നെ ആ ആ ഉറക്കം വരില്ലേ ഒരാള് വരാണ്ടെങ്കി നമുക്ക് ഉറക്കം വരില്ല
ആ ഉറക്കം വരൂല ഇവിടെ ഇപ്പൊ ആ എന്ത് എന്തേഒച്ച കേക്കുമ്പോത്തിനു വേഗം ഉണരെ ച്ചെ ചെയ്യോ വന്നോന്നുള്ളതില്
വന്നൊ വന്നൊ ഉള്ള ടെൻഷനാ പിന്നെ പല നായ്ക്കളൊക്കെ എന്തെിലും കൊറരക്ക് ണെ കേട്ടാ പിന്നെ ഇക്കും വല്യ ടെൻഷനാ വഴിയിൽ ഉണ്ടാവോ അപ്പാടങ് കേറീട്ട്
ആ അതെ അയെന്ന
പിന്നെ എന്തൊക്കെ?
ആരത്‌ ഞാഞാ ഞങ്ങള് ഇവിടെ സാധാ ചോറ്ന്നെ ഇക്ക് വെള്ളരി തേങ്ങ അര്ച്ചത് ഉം മത്തി പൊരിച്ചത് പയറുപ്പേരി കയിറ്റ്
ഹസ്ബൻഡോ എന്താചെയ്യണെ? നാട്ടിലോ അതോ ഗൾഫിലോ?
ഇല്ല ഇപ്പൊ നാട്ടില്ണ്ട് രണ്ടു മാസായ് വന്നിട്ട് വിദേശത്താ
ആ
ഇപ്പൊ വന്നിട്ട് രണ്ടു മാസായി
ആ എത്ര മക്കളാ
എങ്ങനെ
മക്കൾ എത്രണ്ണാ?
മൂന്നാള് ഒരാള് അഞ്ചിലാണ് ഒരാള് നാലിലാണ് ഒരാൾക്കിപ്പോ പ്പ മൂന്ന് വയസ്സാകാറായി പിന്നെ വേറെന്തൊക്കെ
ആഹ് എതൊക്കെ കുട്ട്യാളാ
വേറെ എന്തൊക്കെ കേൾക്ക്ണില്ലേ കേൾക്ക്ണില്ലേയേ
എന്താ പറഞ്ഞെ കേട്ടില്ല
ഒരാൾക്ക് ഒരാള് അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് നാലാം ക്ലാസ്സിലാണ് ഒരാൾക്ക് മൂന്ന് വയസ്സാകാനായി
ആ എന്തു ട്ടികളാ
മറ്റ് വല്യോല് രണ്ടാളും പെൺകുട്ടികളാണ് ചെറുത് ആൺകുട്ട്യാ
ഓരോ വയസിന്റെ വിത്യാ
ഒര് ല്ല രണ്ടു വയസ്സിന്റെ വ്യത്യാസണ്ട് പക്ഷെ ചേർത്തിയപ്പോ അങ്ങനെ ആയിന്നൊള്ളു രണ്ട് വയസിന്
ചേരുത് എന്തിനാ അംഗലവാടി പോവു ണ്ടോ
ഇല്ല പോയിട്ടില്ല മൂന്ന് വയസ് ആവണേയൊള്ളൂ മൂന്ന് വയസ്സങ്ങനെ കഴിയട്ടെ വിചാരിച്ചു നിർത്തിയിട്ടൊന്നില്ല ഇനി ഇപ്പോലൊന്ന്
മൂന്നരക്കായിട്ട് പറഞ്ഞയച്ചാതി മൂന്നര നാല് ന നാല് വയസ് മുതൽ ല് എൽ കെ ജിയില് വിടണെന്നു സാദാ സ്കൂളാ ചേർക്കല് അതോ ഇംഗ്ലീഷ് മീഡിയൊ
ആ ഇല്ലേ സ്കൂളിൽ തന്നെണ്ട് ഇവിടെ
ആ
അതെ പ്പോ ഏഴു വരെ ഉള്ളതാണ് അപ്പോ അവിടെണ് ചേർത്തിയാല് ഒരു ഒന്നിലേക്കക്ക് ആ യലൊക്കെ ഏഴു വരെ അവിടൊണ് പോവാ
ആ ഇനിയിപ്പോ ഒരു അംഗലവാടി വി ടേണ്ട ആവശ്യം ഒന്നുല്ല ഒരു നാല് വയസ്സായ നേരെ എൽ
ആ ഞാൻ പോയിന്നന്ന് അപ്പൊ ചേലാവ്ണ് നല്ലതല്ലേ വിചരിച്ചിട്ടാണ്
ഒരു നാലര വയസ്സൊക്കെ ആകുമ്പോ എന്നാലൊക്കെ നല്ലതാണ് പക്ഷേ ചെറു കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവൂലേ പാവങ്ങള്
ആ
ഞാൻ ഇതേപോലെ എന്റെ ചെറുതിനെ അംഗനവാടി ലൊന്നും വിട്ടതല്ല, തന്നല്ല ഒരു വട്ടം രണ്ടുവട്ടമൊക്കെ കൊണ്ട് പോയി എത്തിക്കുമ്പോ അവള് കരഞ്ഞിട്ട് ഒപ്പം പോന്നു, അപ്പൊ പിന്നെ ഞൻ കൊണ്ട് പോയില്ല പിന്നെ നേരെ എൽ, കെ, ജി ലോട്ട് എൽ കെ ജി കൊണ്ടപോയി ചേർത്തെ.
അതല്ലേ
ഉം
അങ്ങനെയൊക്കെ നോക്കട്ടെ, ഇനി കരയോന്നൊക്കെ ഒരു സംശയാണ്. അറിയില്ല
ഉം, എൽ, കെ, ജി നിക്കുകയാണെങ്കിൽ കൊഴപ്പൊന്നു ഇല്ല, പക്ഷെ കരഞ്ഞ് കഴിഞ്ഞാ നമ്മുക്ക് സങ്കടം ആവും ഉം
നമുക്ക് ചെറിയ ഒരുരു മക്കളല്ലേ അപ്പൊ നമ്മുക്ക് അവിടെ ആക്കി പോരുമ്പോ ഒരു പ്രയാസാണ്
ഇരിക്കയാണെങ്കിൽ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് ആക്കൊന്നും വേണ്ടാ പിന്നെ എൽ കെ ജി ലോട്ട് ആക്കിയാ മതി.
ആ, ആ
ഉം
നമുക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിട്ടില്ല, നമ്മള് കൊറോണന്റെ സമയത്തന്നെ ഇവരൊക്കെ അന്നൊക്കെ കഴ്
അംഗനവാടിയിലില്ലേ
ആ, ഒരു ഒരു മാസറ്റേ പോയിട്ടുള്ളു പിന്നക്കെ അങ്ങനെ അപ്പോതിന് അതിന് മുന്നേ ജലദോഷം വന്നു, ജലദോഷം വന്ന് പനി വന്ന് കയറ്റ
അയ്നിപ്പോ ഇതി അങ്ങനെ ആരു അംഗനവാടി ഇപ്പൊ വല്ലാതെ വിട്ണില്ല. ഈ സ്കൂളിൽ എൽ കെ ജി, യു കെ ജി വര കാര്ണെ നേരെ അയികൊണ്ട് ചേർക്കും. പിന്നെ അയിൽക്ക് പറഞ്ഞേക്കാത്ത കുട്ട്യാള്ണ്ട്. അത് ചെൽപ്പോ ചേലോലല് ഒരു വർഷം രണ്ട് വർഷമൊക്കെ അ അംഗനവാടിയിൽ ഇരുത്തിയിട്ട് പിന്നെ നേരെ ഒന്നാം ക്ലാസ്സി കൊണ്ടോയി ചേർക്ക്ണവര്ണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഉം
അയിന് അംഗനവാടിലല്ല പഠിപ്പു, അംഗനവാടില് എന്തേലൊക്കെ മ മനസ്സിലാകണം ഇന്നെൻങ്കിലെ ഒരു കാര്യം ഉള്ളു. അല്ലാതെ അങ്ങനെ
അതാ. വാടിയിലൊന്നും ഒന്നും മനസ്സിലാവൂല്ല, ഒന്നും പഠിപ്പിക്കുല്ല. എന്തേലൊക്കെ ഒരു ആ, ഈ എന്ന് പർഞ്ഞ് കൊടുക്കുന്നല്ലാതെ
ആ, ആ എല്ലാം പഠിപ്പിക്കണ ആയ മാരൊക്കെ ആണെങ്കി, ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം.
ആ അങ്ങെനെ പഠിപ്പിക്കണവരെ
ഇപ്പം, കാര്യങ്ങളൊക്കെ അവിടെ ഉഷാറാ ട്ടാ ഭക്ഷണത്തിന്റെ കര്യത്തൊക്കെ അംഗനവാടി ഉഷാറാണ്
ഭക്ഷണത്തിന്റെ കാര്യത്തിലോ
ആ, അംഗനവാടി ഉഷാറായിപ്പോയി, ഇപ്പൊ കാരണം മുട്ട ബിരിയാണി അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പാലുണ്ട്, പാല്ണ്ട്.
സ്കൂളിലും ഉണ്ട് ഇപ്പളേ
ആ
സ്കൂളിലും ഉണ്ടല്ലോ
ആ ആ, പിന്നെ ഇലക്കറികള് അങ്ങനൊക്കെ ഉണ്ട്, ഇപ്പോ ഓരോ ദിവസ ദിവസം ഓരോ ഓരോന്നാണ്
ആ
കടല വറുത്തതായി ആ റാഗി പായസം അങ്ങനൊക്കെ വെച്ചിട്ട്, രാഗിയോണ്ട് അട അങ്ങനെയൊക്കെ ഇണ്ട് ഇപ്പോ. ഓരോ ദിവസം ഓരോന്നാണ് ആ തി ആ കടല മുഠായി ഒക്കെ അങ്ങനെയക്കെ ണ്ട്.
ഇപ്പ ഉപ്പുമാവൊന്നും കൊടുക്കണില്ല തോന്ന്ണ്ട് ല്ലേ
ഇല്ലല്ല ആതൊക്കെ ഇല്ല ആതൊക്കെ തൂക്ക ഒരു പാത്രത്തിലിട്ട് നമ്മള് പോയി ഒരു കൊ ല്ലേ ഇപ്പൊ അങ്ങന
അത നല്ലൊരു കാര്യാണ്.
ആഹ ആ ആ കുട്ട കുട്ട കുട്ടിക ഈ കുട്ടിക കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അവർക്ക് ഒരു കണക്ക്ണ്ട്. ആ കണക്കിനനുസരിച്ച് ഒരു കുട്ട്യാളെ തീറ്റിപ്പിക്കൂ
അം
ഈ ഓ ഗോതമ്പ യാലും ഒക്കെ ഓരോത് അവ്ടുന്ന് തീറ്റിപ്പിക്കും. കേൾക്കുന്നില്ലേ എന്ന ശരിട്ടാ വിളിക്ക
ആഹ ആ അ ഉ